സു
സുഖാണ് ഫുഡോക്കെ കഴിച്ചോ
ആഹ് കഴ്ച്ച് ഇങ്ങള്ഴിച്ചോ
കഴിച്ചിട്ടില്ല ഒറക്കത്ത് എണീറ്റ്ട്ട്പ്പൊ എന്താ ചെയ്യേണ്ടന്നൊക്കെ ആലോയിച്ച്ങ്ങനെ ഇരിക്കാ
ആണോ മക്കളൊക്കെ സ്കൂക്കോയോ
ഇല്ല എൻ്റെ മോൻ ചെറിയ മോനാ
ഓഹ്
ചെറിയ മോനാ എനിക്ക്ള്ളത് ഒന്നര വയസ്സ്‌
ഓഹ് ആണോ
അപ്പൊ പിന്നെ ആരും ഇല്ലാത്തൊണ്ട്പ്പാ ഇങ്ങനെങ്ങനെ കെടക്കാ
അഹ് വീട്ടിലോറ്റക്കാ
ആഹ് ഒറ്റക്കാ ഭക്ഷണം കഴിക്കാനൊക്കെ ഇത്തിരി താമാസവും
ആണോ ആഹ് എന്തൊക്ക്യാ ഹസ്ബന്റ് വർക്ക്നോയോ
വർക്ക്ന് പോയി ഞാനിപ്പോ എന്റെ വീട്ടിലാള്ളത്
ആണോ ഇങ്ങളെ വീട്ടില് ഇങ്ങള് ഒറ്റക്കെള്ളൂ
അനിയത്തിണ്ട് പിന്നെ വേറാരുല്ല
ആണോ
അനിയത്തീം ഒറക്കാണ് അവളും എണീറ്റിട്ടില്ല
ഓ എന്തേ
അനിയതിണ്ട് അവളും ഉറക്കാണ് അവള് എണീറ്റിട്ടില്ല
ആണോ ഹ്
അഹ്
അനിയത്തിപഠിക്കാ പഠിക്ക്ന്നില്ലേ
ഇല്ല ഇല്ല അവടെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാ
ആണോ ആഹ്
അപ്പൊ എല്ലാരും എന്താ അവടെ ഇവടെക്കെ യിട്ട് ഇങ്ങനെ കെടക്ക തോന്നിയാ പൊലെ പ്പ വീട്ടിലായതൊണ്ട് ഇങ്ങനെ തോന്നിയ പോലെ ണിക്ക കെടക്കാ ആ ഒരു മൈ ഇതിലായിപ്പോ ഇരി കിന്നല്ലാരും
ആഹ് ഒറ്റക്കായൊണ്ട് ഒന്നാരും ശ്രദ്ധിക്കേണ്ടല്ലോല്ലേ
ശ്രദ്ധിക്കേണ്ട ആവശ്യംല്ല അതെ
ആഹ്മഴയ്ണ്ടോ
മഴ ഇല്ല ഇല്ല നല്ല വെയില് വര്ന്ന്ണ്ട്
ആണോ ഇവ്ടെ വെയിലില്ല ചെറിയൊരു മഴക്കാർ പോലെ ഇണ്ട്
ഇരുന്നാലുള്ളതോടെന്നെ ഭക്ഷണോക്കെ ഉണ്ടാക്കാൻ കേയറണം അട്ക്കളേക്ക്
ആരാവിലത്തെ ഫുഡ് ആയിന്നില്ല
ആ രാവിലത്തെ കഴിഞ്ഞു കഴിച്ചിട്ടില്ല ഇനി കഴിക്കാൻ പോകണം ഇനിയിപ്പോ ഉച്ചക്കത്തേക്കുള്ളത് നോക്കണം നെയ്ച്ചോറ് ഇറച്ചിക്കറിയും ഉണ്ടാക്കണെന്നാ വിചാരിക്കണേ മോനെ ഉറക്ക അത് ഇപ്പൊ നീക്കും ഞാനിപ്പോ എണീറ്റ് പോയാ അവൻ എന്റെ പുറകെ വരും
ഹ
എത്ര ഒറക്കത്തിനാണെങ്കിലും ഞാൻ എവിടക്കെങ്കിലും പോണം എന്ന് പറഞ്ഞ അപ്പ വരും
അതെയാ അല്ലെങ്കിലും കുട്ടികളങ്ങനെ തന്നെല്ലേ നമ്മളത് അറിയുവല്ലോ നമ്മൾ എണീക്കുന്നത്
ല അതേ എങ്ങനെ അറിയുന്ന ഞാൻ മെലെണിറ്റ് പോന്ന പക്ഷെ അടുക്കള എത്തുമ്പോഴത്തേക്ക് എന്റെ പുറകിൽ എത്തിട്ടുണ്ടാവും
ആഹ്
എന്നാ ലും എടുത്തുകണ്ട് ചെയ്യും പണി അതെ ഇവിടെ ഒരാള് കിടക്കുന്നുണ്ട് ആഹ് അടുത്ത് ഒരാളുണ്ട്ന്ന് അറിഞ്ഞാല് അവൻ നന്നായിട്ട് ഉറങ്ങ്ണ്ടാവും
ആഹ് നമ്മൾ എണീച്ചപ്പോട അവര് വരും പിന്നെ വേറെന്ത് വിശേഷങ്ങളൊക്കെ
ഇതാ പോ കുന്നു
ഹലോ
തണുപ്പും ചൂടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്
ആഹ്
തണുപ്പായിട്ടാണെങ്കിൽ പൊതപ്പ് മൂടിട്ട് കെടക്ക ര ണ്ടും പക്ഷെ ചൂടുള്ള സമയത്ത് പൊതപ്പൊന്നും കണ്ടത്തേ ഇല്ലേ
ഇപ്പൊ നല്ല തണുപ്പുണ്ടല്ലോ അല്ലെ
തണു പൊക്കെണ്ട്കാലില് മസില് കേറാൻ തുടങ്ങി
ആഹ് ഇടക്ക് മഴയും ഇടക്ക് വെയിലു ആയത് കൊണ്ട് ചൂടങ്ങനെ അറിയുന്നില്ലല്ലോ
ഇതൂടെ പറയില്ല പിന്നെ ഈ അട്ടപ്പാടി ഭാഗ ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ട്
ആഹ് നമുക്കും വയൽക്കരി ആയോണ്ട് നല്ല തണുപ്പാ
പടിയൊന്നുമല്ല ആഹ്
എന്തെ മനസ്സിലായി
അട്ടപ്പാടി ഭാഗമാണ് പക്ഷെ അട്ടപ്പാടിയുടെ അടുത്തൊന്നും അല്ല കൊറച്ച് വിട്ടിട്ടാണ്. സൈലന്റ് വാലിയൊക്കെ
വയൽക്കാരി ആയോണ്ട് നല്ല തണുപ്പാ
ആഹ് ആഹ് ആഹ് ആ ഞങ്ങളും വയലിന്റെ ഒക്കെ അടു തന്നെ പാടത്ത് ഈ വയല് നെഗതിട്ടാ ഞങ്ങള് വീട് വെച്ചിട്ടുയുള്ളെ
ആന്നോ?
ഉം ഉം അഞ്ചാറ് വീടുണ്ട്.
ആഹ്
സൈലന്റ് വാലി കേട്ടിട്ടുണ്ടോ?
ഓ
സൈലന്റ് വാലി അട്ടപ്പാടി സൈലന്റ് വാലി
ഇല്ല വന്നില്ല
കേട്ടില്ലേ
ആഹ് കേട്ടിട്ടുണ്ട്.
ഉം ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് വീട് വരുന്നത്
ആഹ്
കൊറച്ച് തണുപ്പുള്ള ഉണ്ടേ
ആഹ് അപ്പൊ ഇപ്പൊ അങ്ങോട്ട് മഴയില്ല
അതല്ല ഇപ്പം നല്ല വെയിലും വരുന്നുണ്ട്.
ആണോ നമ്മുക്ക് ഇന്നലെ ഈ രണ്ടു ദിവസം ഭയങ്കര മഴയാ പിന്നെ ഇപ്പം ചെറിയൊരു മാറ്റമുണ്ട്
ഉം മഴയൊക്കെയുണ്ട് ദിവസോം മഴയുണ്ട്. അതെ ദിവസോം മഴ പെയ്യും പക്ഷെ ആ ആഹ് ആ ചെയ്തോ കൊഴപ്പമൊന്നുമില്ല പറ എന്നിട്ട്
ഹി ഹിഹി ഹ് സ്..
കൊറച്ചു നേരം കഴിഞ്ഞിട്ട് പെയ്തോ പറഞ്ഞെ വരും ഡ്രസ്സുകളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ
ആഹ് യൂണിഫോം ഉണങ്ങണല്ലോ മക്കള്
ആഹ്
ഉം
ഏതെങ്കിലും ആൾക്കാര് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ മണത്തിട്ട് നിക്കൂല
ആഹ് നന്നായി ഉണങ്ങണല്ലോ മഴയായോണ്ട് വേഗമൊന്നു ഉണക്കി വെയിലില്ലല്ലോ ഉണങ്ങിയാലും ആ തണുപ്പുണ്ടാവല്ലോ ഉം
പരിപാടി അടുത്തത്
ഓ
അടുത്ത പരിപാടി എന്നാ
അടുത്ത പരിപാടി ഇനി അലക്കണം ബാക്കി എല്ലാ പണീം കഴിഞ്ഞു. ആഹ് ഞാനും അതെ വീട്ടിൽ ഒറ്റക്കാ അപ്പം ചോറ് വരെയുള്ള എല്ലാ ആയി
ഉം ഉം അതാണ്
ബാക്കി എല്ലാ പണിം കഴിഞ്ഞ്
ഉറക്കം ഉണർന്നതേ ഒള്ളൂ ഒന്നും ചെയ്തിട്ടില്ല കിടക്കന്ന് എണീറ്റട്ട് പോലുമില്ല
ഞാൻ രാവിലെ എല്ലാം ഒരുക്കിയന് ശേഷമാണ് അതുവരെല്ലാം-
ആഹ് ആഹ് ഞാൻ സാധാരണ അങ്ങനെയാ ചെയ്യാല് ഇപ്പൊ കൊറച്ച് ദിവസായിട്ട് ഇപ്പം ഭയങ്കര മടിപിടിത്ത് ഇങ്ങനെ ഇരിക്കാറുണ്ട്
സ്വന്തം വീട്ടിലായതുകൊണ്ടായിരിക്കും
ആ അതായിരിക്കാം പിന്നെ അല്ല ഇനിയിപ്പോരു പതിനൊന്നര പന്ത്രണ്ടരയാവുമ്പോ ഡ്രൈവിംഗ് സ്കൂളില് പോണന്ന് വിജാര്ചേര്ന്നു അപ്പരു വിരുന്നാര് ആഹ് ഡ്രൈവിംഗ് പഠിക്കാര്ന്നു
ആഹ്
ഉം. വിര്ന്ന്യാര് വരുന്നന്നു പറഞ്ഞപ്പ എന്താ ചെയ്യണ്ടേ പോവണോ പോവണ്ടേ ഇങ്ങനെ ആലോയ് ക്യാ
ഏ അവര് വര്ന്ന്ണ്ട്ന്ന് വർഞ്ഞ പോവാം പറ്റൂലല്ലോ ന്നെ
പുവാം പറ്റ്ല്യ
അനിയത്തിനേ കാണാൻ വരുന്ന്യാ
അനി മൊത്തം വീട് വീട് കാണാനായിട്ട് വരുന്നതാ വെർതെ ന്റെ മ്മാന്റെ വീട്ട്ല് കാറ് കേടന്നു
അതെയ
ഇക്കിടക്ക് വരുന്നരാ ഭരക്കെ അപ്പൊ അരമണിക്കൂർത്തൊരു ക്ലാസ്സോള്ളൂ അപ്പൊ പോയിട്ട് പെട്ടെന്ന് വരണോ അതോ തോ ഇവടതന്നെന്ന് റെസ്റ്റ് എട്ത്ത്ട്ട് നാളെ പോയാമത്യേ ജാലോയ്ക്ക
അട്ത്താണോ
ആഹ് അട്ത്തന്നെ ആഹ് ബ്ടെ അട്ത്ത ന്നെ പെട്ടെന്ന് പോയി വരാ
ക്കീറ്റ് അവര് വരുന്നേൻ്റു മുമ്പ് ബെട്ടെന്ന് ഒര്ക്കി പോയ വന്നൂടെ
ഫസ്റ്റിലമ്മക്ക് തോന്നിയ പോലെ പ ഇല്ലാ അവര് വിളിക്യണം വിളിച്ചാലേ അമ്ക്ക് പൂവാം പറ്റൊള്ളൂ അവരേത് സമയത്താ വിളിക്യുന്നഅ് ഇവര് അവര് വിളിക്കുമ്പഴും വീ ര്ന്ന്യാര് വരുമ്പഴെ എദേശം ഒരേ ഒപ്വാണെങ്കി ത്ത്ന്നെ പെടും
ആഹ് ടൈമില്ലാ
ടൈമിങ്ല്ലാ ന്ന്ട്ട് അവർക്ക് ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റൊക്കെ വര് വര് ന്ന്ണ്ട്ണ്ടാവൂലേ
ആഹ് അല്ലെ ഞാം പഠിക്കാമ്പോയ സമയത്ത് അ ഞാൻ പഠി ക്ക്ന്ന സമെയത്ത് നമ്ക്ക് ടൈംമാ ആ ടൈമ് പോയാ നമ്മള് കയിഞ്ഞിട്ട് വരാം
ദ് സമയംന്നർഞ്ഞാല് പന്ത്രണ്ട് മണിണ്ട് പക്ഷെ അന്നാ ചെല സമയത്തത് പയ്നൊന്നേ മുക്കാൽനോ ഇല്ലെ പതിനൊന്നരക്കൊക്കെ വിളിക്ക്യണാണ അത്കൊണ്ട് ഫസ്റ്റ് ങ്ങനെയെതാന്നു പറയാം പറ്റുല്ല
ആഹ് അതും ബുദ്ധിമുട്ടല്ലേ
ലപ്പൊ ഇവര് രണ്ടേരും ഒരേ പോലെയായിരിക്കും വര്വ ഉച്ചിശം കഷ്ട്ടാണ് വേറെ ടെസ്റ്റുള്ക്കെണ്ടന്ന് പറേണഅ് കേക്കാം ഞാനിതുവരെ പോയിറ്റില്ല
ഓഹ് നമക്കിങ്ങനെ സാ ചര്യം ഉണ്ടാമ്പം അവരോട് പറഞ്ഞാമ്ക്ക് ടൈമ് മാറ്റി തരൂല്ലാ
അതശരിയായിരിക്ക പക്ഷേ ഒന്നാമത് രാവിലെ ആവുമ്പോ എന്റെ കൂടെ ഒരു കു ട്ടിങ്കുടെ കാണും ഒര് പെണ്ണ്
ആഹ്
ആ ഉള്ളഅ് സമയത്ത് ആരാണ്ടാവാന്നാറിലലോ
ആഹ് ല്ല ഞാനീ പോവുന്ന സമയത്ത് അങ്ങനെ ചെയ്യത്തില അതൊണ്ട് ചോയ്ച്ചതാ എന്തേങ്കു ബുദ്ധിമുട്ട്ണ്ടെങ്കി അമ്മള് സമയം നമ്മളിഷ്ടത്തിന് പറയും അപ്പ അവരാ ടൈമ് തെരും
ന്റെ റമ്പറക്ക്ണ്ട്.
ആഹ്
ഇല്യല്ല്യ ആപ്പ തൊടങ്ങീട്ടേ ഉള്ളൂ ഇപ്പൊ എത്രയാ ക്ലാസ്സിന് പൂവാൻ തൊടങ്ങിറ്റിപ്പം മൂന്നാലൂസായ്റ്റെള്ളു
ആഹ് രണ്ടുണ്ടാ ടുവീലും
ആഹ് രണ്ടുണ്ട് ആഹ് രണ്ടുണ്ട്
ആണൊ
പഠിക്കുന്ന വീട്ടില് അത്യാവശ്യൊള്ള കാര്യാ ഇപ്പ എല്ലാർടെ കയ്യും കാലും പിടിക്കണം
ആഹ് ഞാൻ ടുവീലേ ഉള്ളൂ
ആഹ് അതല്ല ഫോ ടുവീലറും പടിച്ച് പഠിക്കാൻ വയ്യാരുന്നോ
അന്നേരം പിന്നെ അയിന്റെ ആവശ്യുള്ളേന്ന് ചോയിച്ചിട്ട്
രിയാ ഒര് വീട്ടില അതാവശ്യവും ഞങ്ങടെ വീട്ടിൽന്ന് പറയുമ്പോ ഇപ്പോ എല്ലാത്തിനും ഓടണം അതുകൊണ്ട് പിന്നെ രണ്ടും കൂടെ എടുത്തത് ഞാന്
അല്ല ടുവീലാ ആവശ്യം അതാവും വേഗെടുത്തങ്ങ് പോകാല്ലോ ചെറിയ ആവശ്യത്തിനാലും
ഞാനിപ്പ അങ്ങനെയാ വിചാരിച്ചത് പക്ഷെ എന്റെ വീട്ടില് ഇപ്പ എന്റെ വീട്ടില് പോണെങ്കി തിലോ എന്നെ കെട്ടിച്ച വീട്ടി പോണെങ്കിലും ഇപ്പൊ എവിടത്തെലക്കലോ പൊറത്തു പോണെങ്കിലൊക്കെ ഞങ്ങക്ക് കാറ് വേണ്ടി വരും
ഉം കാറൊരു പഠിക്കുമ്പം രണ്ടും ഒന്നിച്ച് പഠിക്കുന്നത് നല്ലത് തന്നെയാണ്
ആഹ്
ഉം
ഏഹ് അഹ് ഹൗസ് വൈഫേ ആഹ്
ഹലോ
ന്ന വെക്കട്ടെ
ആഹ് എന്നാ കൊ വൈ പിന്നെ വിളിക്കാട്ടോ ഓക്കെ ശരി